ഹലോ
ഹലോ
ആഹ് എന്തൊക്കെയാ വർത്താനം
ഹലോ
ആഹ് എന്തൊക്കെയാ വർത്താനം
എന്താ നല്ല വർത്താനം സുഖാണോ ഒന്ത് കളിച്ചാണ്
വേണോ
എന്താ
ആഹ് കേക്കണില്ലേ
എന്താ കേൾക്കാത്തേ ആഹ് കേൾക്കണുണ്ട് പറയ്. എന്തൊക്കെയാ വർത്താനം? ആഹ് ആഹ് എന്തൊക്കെയാ വർ
വർത്താനം സുഖാണ്
എന്തൊക്കെയാ വർത്തമാനം, ആഹ്
നല്ല വർത്താനാണ് ഞാന് ഇപ്പോ പൊറത്ത്പോയി വന്നിരിക്കാണ്
ഉംഹ് ഉംഹ്
അന്നെ ഞാൻ ഇന്നാള് വണ്ടിമ്മ പോണണ്ട് എവിടക്കാ പോയിന്നു
എന്ന്
ഞാൻ മിഞ്ഞാന്ന്
മിഞ്ഞാന്ന് ആ ഞാൻ കുട്ടീനെ സ്കൂൾക്ക് ആക്കാൻ പോയതായിരിക്കും
അതെ അപ്പൊ നീ ഇപ്പ സ്കൂട്ടിക്കെ പഠിച്ചുല്ലേ
ആഹ് സ്കൂട്ടി ചെറുതായിട്ടക്ക ഓട്ടും ചെറുതായിട്ട് വച്ചാ ലൈസൻസ് കൊടുത്തുക്നു ഇങ്ങനെ ലേണിംഗ് കഴിഞ്ഞിട്ടുള്ളു
അതെ
അ ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് ഉം കുട്ടികളേ ഇങ്ങനെക്കെട്ടോ പടത്തക്ക് അങ്ങനേ കൊണ്ടാകും അല്ലാതെ ദൂരത്തേക്ക് ലോങ്ങായി പോയിട്ടൊന്നുല്ല ഇതുവരെ
അതാല്ലെ എനിക്ക് നല്ല ആഗ്രഹണ്ട്ട്ടോ പഠിക്കാന് പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാ പേടിയാണ് ഞാനിപ്പൊ പടിക്കൽ തൊടത്തിയിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും
തന്നെ പഠിച്ചിട്ടോ
ആറ് മാസം കഴിഞ്ഞു ഉം ചെ പക്ഷേ എന്താന്ന് വെച്ചാ ഒരു ഒരു ഒരു ദിവസം എടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് എടുക്കും പിന്നൊരു മാസം കഴിഞ്ഞിട്ടെടുക്കും അത് പക്ഷേ അതുകൊണ്ട്നിക്ക് പഠീണില്ല പിന്നേ എനിക്ക് ഭയങ്കര പേടി ഇന്ക്ക് പഠിപ്പിച്ചന്നെ പഠിപ്പിച്ച് തന്ന മക്കൾക്കൊക്കെ പഠിഞ്ഞു
ആഹ് നമ്മൾ ഇപ്പൊ വണ്ടി എടുക്കയാണെങ്കിൽ പിന്നെ സ്ഥിരം എടുക്കണം നല്ലോണം നല്ലോണം പഠിക്കുന്ന വരെ സ്ഥിരം എടുക്കണം അല്ലെങ്കിൽ നമ്മുക്ക് ഇത് പേടിയെകാരം നല്ല ധൈര്യം വേണം പേടിക്കാൻ പറ്റൂല
ഇയ്യ്‌ ഇപ്പ എവിടുന്നാണ് പഠിച്ചത് അനി
ആ ഞാൻ എൻ്റെ വീട്ടിന്ന് ഏ അല്ല ക്ലാസ്സ് പോയിട്ട് ഇല്ല ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വാപ്പാന്റെ വണ്ടിൻമേ അനിയൻ പഠിപ്പിച്ച് തരുമായിരുന്നു. അല്ലാതെ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല അത് നല്ല ക്ഷമ ഉള്ള ആൾ വേണം പഠിപ്പിക്കാന് പിന്നെ നമ്മുക്ക് തന്നെ ധൈര്യം വേണം പേടിച്ച്നിന്നാ ഒന്നും നടക്കൂല നല്ല ധൈര്യം വേണം കാരണം സ്കൂട്ടി ആവുമ്പോൾ ഒന്ന് നമ്മൾ അങ്ങോട്ടു ഇങ്ങോട്ടു ചെരിഞ്ഞ വീഴുന്ന അവസ്ഥ ല്ലേ രണ്ട് ചക്രല്ലേ ഉള്ളു
അതന്നെ
നല്ല അതെ ഞാന് ചെറുതായിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ കൊണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യും കോട്ടപ്പാടം വരെ നല്ല ടൗണ്ക്ക് അങ്ങനെയൊന്നും പോയിട്ടില്ല ഇതുവരെ
ഉം പക്ഷേ എനിക്ക് എന്താന്നോ എനിക്ക് പഠിക്കാൻ നല്ല ആഗ്രഹംണ്ട് ഞാൻ വണ്ടി എടുക്കും ചെയ്യും പക്ഷേ എന്താ ചാൽ വണ്ടിൽ അങ്ങട് കയറും എന്നിട്ട് കൊറച്ച് അപ്പക്ക് എനിക്ക് പേടിയായിട്ട് പിന്നെ ഞാൻ അവിടെ വെക്കും പിന്നെ കൊറെ ദിവസം കഴിയുമ്പോ എപളേലും ഒന്ന് എടുക്കും അതാണ്
ആഹ് അങ്ങനെ എടുക്കാൻ പറ്റീല്ലോ നമുക്ക് ബാലൻസ് ആദ്യം കിട്ടണം വണ്ടീമ്മേ
ആഹ് ബാലൻസ് എന്ന് പറഞ്ഞപ്പൊഴാണ് എനിക്ക് ഈ സൈ അനക്ക് സൈക്കിൾ ബാലൻസ് ഇണ്ടാര്ന്നോ ആദ്യം
ആഹ് ഞാൻ സൈക്കളൊക്കോട്ടാര്ന്നു ക്ഷെ സൈക്കിൾ ബാലൻസത്ര നിർബന്ധൊന്നുല്ല സൈക്കിൾ ബാലൻസ് ഇണ്ടായതോണ്ട് ഇത് കാര്യില്ല കാരണം സൈക്കിൾ പറഞ്ഞ വലൃ വെയിറ്റില്ലാത്ത സാനല്ലേ ഇത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാനല്ലേ സ്കൂട്ടി അത് നമ്മക്കൊരു ഭാദൃം ബാലൻസിട്ടണം അതൊക്കെ സൈക്കിൾ ബാലൻസ് വേണംന്നൊക്കെ പറഞ്ഞാ വെറ്തെയാണ് കാരണം അതു ഇതായിട്ട് യാ അതൊരു ബന്ധവുല്ലാത്തവര സൈക്കിള് പറയിംമ്പോ വലൃ കനവില്ല നമ്മുക്ക് ചൗട്ടിയാൻ പോകും ള്ള ഇതീക്കാണ് ഇത് സ്കൂട്ടി പറിയുംമ്പോ അത്യാവശ്യം നല്ല വെയിറ്റ് വെരുണ്ട് അത് നമുക്കണ്ട് ഏ കയ്യില് ഒന്ന്ണ്ട് ബാലൻസെയ്ത് കിട്ടണം കയ്യില്
ഞാന് പഠിക്കാൻ പോയിട്ട് ഇപ്പ രണ്ട് മൂന്ന് പ്രാവിശ്യം വീണൂ എന്നിട്ട് പോലും ഞാൻ കാലൊന്ന് അയ്മ്മാണ്ട് കേറ്റി വെക്കും കൊറച്ചങ്ങ് കഴിഞ്ഞാ ഞാൻ വണ്ടി അവിടെ ഓഫാക്കും പിന്നെ എന്ക്ക് മതി പിന്നെ ഇന്നെ പഠിപ്പിച്ചു തന്നത് എന്റെ മക്കളായിരുന്നു രണ്ട് മക്കളുപ്പോ വണ്ടിയെടുത്ത് എല്ലാട്ത്ത്ക്കും പോകും പക്ഷെ ഞാൻ വണ്ടിയെടുത്തിട്ടൊന്നും ചെയ്തി ആ പി പിന്നെ എന്താന്ന് വെച്ചാ അവർക്ക് ലൈസൻസെടുക്കണ ടൈം ആയിട്ടില്ല അതോണ്ടാ അല്ലെങ്കിപ്പ അവ ആ പതിനെട്ട് വയസ്സാ പതിനെട്ട് വയസ്സാവണ്ടേ അതോണ്ട് അവര് ലൈസൻസ് എട്ത്തട്ടില്ല അവ എൻക്ക്‌ വണ്ടി വേണേ ഇപ്പൊ ലൈസൻസ് എടുക്കണ്ട സമയൊക്കെണ്ട് ഇഷ്ടംപോലെ പറഞ്ഞട്ടില്ലാരും വണ്ടി എടുത്താല് രേഗയില്ല എന്താൽ ഒന്നു നോ ക്കണം നല്ല ആഗ്രഹ്ണ്ട് പഠിച്ചെടുക്കാൻ വേണ്ടിട്ട് കാരണം നമ്മൾ ചെറിയ ചെറിയ ആ ആവശ്യങ്ങ പോലും മറ്റൊരാളെ ആശയി അതായിത് ടൗണി പോയി എന്തെങ്കിലും ഒരു സാധനം വാങ്ങണെങ്കി അപ്പൊ വണ്ടി വിളിക്കണം അതിന് ഓട്ടോ വിളിക്കണം ബസ്സിന് പോകണ്ടാത്ത ദൂരായി പോണ അധികായി ഇപ്പ അങ്ങനത്തെക്കെ സാഹചര്യത്തില് പിന്നെ നമ്മളെ കുട്ടികൾകൊക്കെ എന്തെങ്കിലൊക്കെ വന്ന് നമ്മള ഇഷ്ടത്തിന് നമക്ക് പെട്ടന്ന് കൊണ്ടോവാനും ഇതിൻ പ്പിന്നാള് എന്റെ സുഹൃത്ത് വിളിച്ചപ്പൊ എന്നോ പറയാണെ ഓളെ കുട്ടിക്ക് ഇപ്പ എന്താ പ്പ അത് രാത്രി പന്ത്രണ്ട് മണിക്ക് വയ്യാതായിട്ട് ഒക്കെ സ്കൂട്ടി അറിയ കാർ ഓ അറിയാ അവള് പറയാ ഓള് ഒറ്റക്ക് കൊ ഹോസ്പിറ്റൽക്ക് കൊണ്ടോയീന്ന് ഓള് ഹോസ്റ്റ് ഹോസ് ലി കൊണ്ടോയി ഡോക്ടറെ കാണിച്ചു കൊണ്ട്ന്ന് അപ്പോളറയാ ആ അതാണ് പഠി ച്ചാല്ന്ന് ഒരാള് അല്ല ഇപ്പ ആ സമയത്ത് പൊർത്ത്ന്ന് ആരേ കിട്ടാന്ന് നമ്മളീ പെണ്ണുങ്ങൾ ഒറ്റക്ക് എവിടെ നമുക്ക് പൊറത്ത്ന്നാളെ കിട്ടോ അതൊക്കെ ഒരു ശെരിയന്നാണ് പിന്നെ അവള് ഏന്നോട് പറയാണ് വീട്ടല് വണ്ടി വെച്ചിട്ടേ ഉം വീട്ടില് വണ്ടി വെച്ചിട്ട് കാര്യില്ല നല്ലോണ്ണം മെനക്കെടന്നേ വേണം അയിന് പരിശ്രമിക്കാതെ ഒരിക്കലും വിജയിണ്ടാവുല്ലാന്ന്
അതിപ്പ ടാസ്ക്കിലിപ്പ ണ്ടോ ഫോർ വീലും ടു വീലും അവർ അത അ ക്ക് ലൈസൻസ് കിട്ടീട്ട്ണ്ട്
ആഹ് വണ്ടി പഠിച്ചാലൊക്കെ നല്ലകാര്യാ നമുക്ക് രാത്രി ഒക്കെ ഒന്ന് പെട്ടെന്നൊരു അസുഖം വെരേ അല്ലെങ്കി ഒന്ന് നമ്മള് കാ കാര്യയിട്ട് എത്ര കുടുങ്ങി വിളിച്ചരു വണ്ടി കിട്ടേല്ല
അതെ
അപ്പൊക്കെ തെരക്കും ഇതൊക്കെക്കാരം വണ്ടീ കിട്ടൂല പഠിച്ചാലൊക്കെ നല്ല കാര്യാണ് ഇന്ക്കും തന്നെ ഫോർവീലർ പഠി ക്കണന്ന്ണ്ട് ഇവിടെ കാറൊക്കെണ്ട് അതിന്ക്ക് ഓട്ടാൻ വല്ല്യ ധൈര്യം തോന്ന്ണില്ല സ്‌കൂട്ടി പിന്നെയും അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മയക്കി എടുക്കണ്ടേ ഇത് ഫോർ വീലറാ
കാറ് പഠിക്കണം ആ കാറ് പഠിക്ക നല്ലത് അത് നമ്മ സേഫ്റ്റിയെന്ന് പക്ഷെ എനിക്കോരു പേടി എന്താണ കാറ് പഠിക്കാൻ വലിയ വണ്ടിയല്ലേ ഇതെന്താണ് സ്കൂ
സ്‌കൂട്ടിയല്ലേ വേറെ വേറെ വണ്ടി വന്ന മാറി കൊടുക്കാലോ അങ്ങനെക്കൊരു ധൈര്യം പിന്നെന്താന്നോ നമ്മളെത്ര പഠിച്ചാലും നമ്മളെ മുമ്പ് വേറെ വണ്ടി വരോ അങ്ങനെ ഒരു എന്തച്ച ഒരു ഭയമാണ് ഇതിന് പേടില്ലാതെ വേണ്ടേ എന്നൊക്കെ പറയും പക്ഷെ എന്താന്ന് വെച്ചാ പേടിയാണ് പിന്നെ ന നമ്മളെ ധൈര്യണ് നമ്മക്ക് നല്ലൊരു കോൺഫിഡൻസ് വേണം പഠിച്ചും എല്ലാടത്ത്ക്കും പോകും നമ്മളെ പോ എന്നെ പോലെന്നെ എത്ര എത്ര ആൾക്കാര് പഠിക്കുണ്ട് പക്ഷെ പഠിച്ചെടുക്കണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിട്ട്
ആഹ് ഇവിടെന്നോടും പറയും ഫോർ വീലറ് പഠിക്കാന് കാറ് പക്ഷെ എനിക്ക് തോന്നുള്ളൂ സ്കൂട്ടിമ്മെ നമ്മൾ പൊറത്ത് അപ്പം നമുക്ക് ചുറ്റുവോറ് എത്രയും നോക്ക അത് അതിന്റെ ഉള്ളിൽ കേറിരുന്ന ഈ റോഡ് ഫുള്ള് നമ്മളെ കാറാണ് സൈസ്ക്ക് ആക്കിയാ കുഴിക്ക് വീഴുള്ളു അങ്ങനെയൊക്കെ ഒരു തോന്നലാക്കാരം ഇവരൊക്കെ പറയും എന്താ ഇതാണ് നല്ലത് പടിഞ്ഞു കഴിഞ്ഞ കാറാണ് എന്താ കാറാണ് ഏറ്റവും നല്ലത് അതിന് വീഴൊന്നും വീഴുല്ല അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് ഓടിച്ചാ മതി നമ്മള ഫ്രണ്ടിക്കും വല്ല വണ്ടിയും വരുന്നുണ്ടോന്ന് നോക്കിയാൽ അവിടെ ഇതാക്കി ചെയ്താൽ മതി എന്തോണ്ട് നല്ല ഇതാണ് ഇത് പഠിച്ചൂടെ എന്നൊക്കെ പറയും പക്ഷെ എനിക്കത് പഠിക്കായി ഈ പറഞ്ഞ പോലെ ധൈര്യം വന്നിട്ടില്ല ഒരു പ്രാവശ്യൊക്കെ ഞാൻ അങ്ങനെ ഗ്രൗണ്ടിലൊക്കെ പോയിന്ന് ഓട്ടി നോക്കിക്കുന്നു പക്ഷെ
ആലെ
ഓട്ടുന്നത് സ്കൂട്ടി ആവുമ്പോ നമ്മക്ക് പുറത്തേക്കില്ല ആഹ് അതെ എത്ര അടുത്ത് കൂടെയാ വണ്ടി പോണേന്നൊക്കെ നമുക്ക് ക്കെ
ഇപ്പളുതാ ലൈസൻസ് ഇട്ക്ക്ണ് അതാ ആഹ് എന്ത ഡ്രൈവിംഗ് സ്കൂളുണ്ടാവും ഡ്രൈവിംഗ് സ്കൂൾ കണ്ടപ്പോ ഞാന്റെ ഭർത്താവിനോട് പറഞ്ഞു നോക്കി നോക്കിയേ ആ പെണ്ണങ്ങളതാ വണ്ടി പഠിക്ക്ണ് അപ്പൊ അവരിന്നോട് എന്താ പറയ്ണ്നോ ഇത് പഠിക്കാന് പ്രത്യേകിച്ച് ക്ലാസിന് പോണം എന്നൊന്നുല്ല നമ്മളെ വീട്ടില്
ഉം
മതി നല്ല നല്ലോണം അങ്ങനെ ശ്രദ്ധിക്കും അത്രേ ഉള്ളൂ പിന്നെ ശരിയാണ് ഞമ്മക്ക് ധൈര്യം വേണം ഞമ്മക്ക് ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പിൻ
പിന്നെ നമുക്ക് പഠിക്കണം എന്നുള്ള ഒരു ഇതും വേണം എന്നാ തന്നെയുള്ളു നമ്മുക്ക് വണ്ടി കാണുമ്പോക്കന്നെ പേടിയായാ നമ്മള് പിനിന്ന് ഉന്താനൊരാളും വേണം പഠിക്ക് പഠി പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര പേടിയാരുന്നു സ്കൂട്ടി ഓട്ടാനെ പിന്നെ എന്റെ ഉമ്മ നിർബന്ധിച്ച് ച്ച് എന്താ ഓട്ടിപ്പ കുട്ട്യേള സ്കൂൾക്ക് പറഞ്ഞേക്കാനെങ്കിലും അനക്ക് എടുത്തൂടെ വെറുത വണ്ടി ഇവിടെ ഇരിക്കല്ലേ വീട്ടിലീന്നർട്ട് അങ്ങെ നിർബന്ധിച്ച് ഞാം ഉമ്മാനെ നിർ ബന്ധം കൊണ്ട് പോയി പഠിച്ചത. പക്ഷെ അപ്പ അമ്മക്ക് പിന്നിന്ന് ഒരാള് പറയുമ്പം
ഓഹ് എന്റെമ്മെന്നും അങ്ങനല്ല പറയല് പക്ഷെന്റെ ഭർത്താവിന് നല്ല ആഗ്രഹാണ് വണ്ടി താൻ നല്ലൊരു കാല അതായത് വണ്ടി പഠിചാംപറ്റും അതെന്തെങ്കിലും ഒരു കുട്ടിയാളെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ഇണ്ടായാ അതിന് പോവാനൊക്കെ എന്താണ് നല്ലതാണ് വണ്ടി പഠിക്കണതന്ന് പറയും പക്ഷെ പഠിക്കാൻ ആഗ്രഹണ്ട് പഠിക്കും ഞാൻ എന്തായാലും ഇപ്പന്താ ച്ച ചെറിയ മോള സ്കൂളിലാക്കികുണു ഇനിഇപ്പൊ നമ്മള് ഫ്രീ ആയിരിക്കല്ലേ എന്തെിലൊക്കെ പഠിക്കാൻ പോണന്നിങ്ങനെ ആഗ്ര
ഉം ഉം
പോയാലോ കോഴ്സ് താലോന്നൊക്കെ ഇങ്ങനെ കര്ത്ണ് ണ്ട് പിന്നെന്താ ഞമ്മള് ഓരോ വർഷം നമുക്ക് പൈസ ഇണ്ടായി കഴിഞ്ഞാ പിന്ന ഞമ്മക്ക്
ഒന്നിനൊരു താല്പര്യം ഇണ്ടാവൂല ഒന്ന് പഠിയാൻ നല്ലോ
ആഹ്
പഠിച്ച്. ചെറിയ വയസ്സ്‌ പഠിക്കണ പോലെ കുറച്ച് വയസ്സായി കഴിഞ്ഞാ പഠിയാൻ ബുദ്ധിമുട് ട്ടാണ്. ഉം
അപ്പ അതന്നെ ഞമ്മള് എത്രയും പെട്ടെന്ന് നമ്മള് ആദ്യ ശ്രദ്ധിക്കണം തന്നെ ഞമ്മളെല്ലാം നോക്കണം
നാം ശ്രദ്ധിക്കണം എന്നാ ചെറു പ്രായത്തിലാണെ ഈ പഠിയാനും സുഖാണ്.
അതെനിപ്പോ സ്കൂളായാലും എന്ത് വിഷയം അങ്ങൻ തന്നെയല്ലേ അതാണ് എന്നാ ശരി ഓക്കെ ഞാൻ പിന്ന വിളിച്ചിണ്ട്ട്ടോ
ഇല്ല ആയിക്കോട്ടെ ശരി